ആ ഞാൻ ഇങ്ങള് വിളിക്കാന്നർഞപ അപ്പൊ ഞാന് പിന്നെ അയിന് കാത്തിരുന്നേ
ആ ആ ഞാൻ വിളിച്ചോക്കുമ്പം ബിസി
തെന്നെ
ആ അപ്പൊ പിന്നെ മ്മ്
അത് ഏന്ത്യേന്നറീല്ല ഞാനിത്ങ്ങനെ തൊർന്നക്കന്നേന്നു പിന്നെ ഇങ്ങളെ മെസ്സേജ് വന്നപ്പളാ ഞാൻ പിന്നെ വാട്സആപ്പ് നോക്കിയതേ
ആ ആ പിന്നെണ്ടല്ലോ പിന്നാ ഞ് ഏ മറ്റേതില്ലേ മന്തി മന്തി എങ്ങനെ ഇണ്ടാക്കല്
മന്തി ഞാൻ ഇണ്ടാക്കും പിന്നെ കാപ്സികം ചിക്കനാണെങ്കില് ഏ അമ്മള് അങ്ങനെ കട്ടിങ്ങ് ചെയ്യും ഈ മന്തിക്ക്ള്ള കട്ടിങ് ചെയ്യും ന്നട്ട് പിന്നെ അമ്മള് ങ്ങനെ ഫ്രോക്കോണ്ട് ഇങ്ങനെ ഫ്റോക്ക് സ്പൂണോണ്ട് ഇങ്ങനെ കുത്തി കൊടുക്കും ആ അതെ അതെ അയിന്റെ എന്താ അയ്ന് പറല് മേലെ തോലി ഒര് കുത്ത് കുത് ത്ത്ള്ളെ എന്താ അയിന് പ്പ എന്തോ പറിയല്ലോ അയന് ആ പിന്നെ ഈ സ്പൂണോ ഇങ്ങനെ കുത്തി കൊടുക്കൂട്ടോ മസാല പിടിക്കാൻ വേണ്ടി അതിൻറെ മസാല ഉണ്ടാക്കും ഞാൻ ഉണ്ടാക്കും വലിയജീരകവും പെരിഞ്ചീരകവും വേലക്കായും പൂവ് പട്ട പിന്നെ പച്ചമല്ലി ഉണക്ക നാരങ്ങ ചുവപ്പ് മുുളക് ഇതൊക്കെ പോടെ ഞാൻ വറുത്ത് പൊടിക്കും
ആ ആ
എന്നിട്ട് പിന്നെ ക്യാപ്സിക്കം അരിഞ്ഞിടും വ ഒരു വെല്ലുവിളി അരിഞ്ഞിടുവും എന്നിട്ട് ഈ ആ വെല്ലുളി ഞാൻ അരിഞ്ഞിടും എന്നിട്ട് ഈ പൊടികളൊക്ക പോടെ ചിക്കനക്ക കായം വച്ച കോവല് ഒഴിച്ചു എന്നിട്ട് കായം തേച്ച് ഒരു അഞ്ച് മിനിറ്റ് സമയം ആ വെക്കൂ എന്നിട്ട് പിന്നെ അത് വേവിക്കും തീ ചെറിയ തീയിലിങ്ങനെ വേവിച്ചിട്ട്
ആ
നല്ല വേക്കല ഒരു മുക്ക കുക്കറിലല്ല ഞ അടല്ല ഞൻ ചമ്പട്ടിയില വെക്ക ഒരു മുക്കാ ഭാഗം ഏർ എന്ത് ഉ ചിക്കനണ്ട് വേവിക്കും ഫുള്ള് വേവിക്കുല മുക്കാൽ എന്നിട്ട് വേവിച്ചിട്ട് പിന്നെ അരി ഊറ്റിടും
ആ ആ അതില് സൺഫ്ലവർ ഓയിയില് ഒഴക്കൂല്ലേ
സൺഫ് ഈ മസാലയിൽ സൺഫ്ളോർ ഓയിയില ഉണ്ടല്ലോ ആ അങ്ങനെ എന്നിട്ട് പിന്നെ ഐ പിന്നെ നമ്മള് ഊറ്റി ഇടണമായിതിരിക്കന്നെ വള്ളത്തിൽ ഇതൊക്കെടും ഏലക്കായ പൂവ് പട്ട പിന്നെ അ മറ്റ എന്താണ് ർ റിലീഫോ അങ്ങനതൊരു ഇത് പറയല്ലോ
ആ ആ ലീഫ് അല്ലേ ആഹ
പ്പാട ഇട്ടിട്ട് വെള്ളം തളിച്ചിട്ട് അരി കഴുകിടും എന്നിട്ട് ഊറ്റി ഈ തലന്റെ മേലെ
ബേ ലീഫ അല്ലേ കറാ പട്ടന്റെ എലല്ലേ
ആ ബെ ലീഫ്
ആ
അത് ഇവിടെ ഇണ്ട് എന്റെ എളച്ഛന്റെ വീട്ടിലുണ്ട്
ഏ അതില് ഇതൊക്കെ ഏ കുമ്പളപ്പൊക്കെ ഇണ്ടാക്കാലോ ല്ലേ അതിനോണ്ട് അങ്ങനെ ഇണ്ടാക്കിട്ടുണ്ടോ ഏ ഏ ഏ ഇഷ്ടല്ല ആ അത് നല്ല രസാണ്
എനിക്കിഷ്ടല്ല അതിന്റെ ചോയ തന്നെ ഇവിടെണ്ട് ന്റെ മരം എളച്ചന്റോടെ ണ്ട് ഇളച്ചി കഴിയുമ്പോൾന്ന് പട്ടടക്കലുണ്ട്
ആണില്ലേ എന്നാ സുഖയല്ലോ പുറത്തൊന്ന് വാങ്ങണ്ടാ
അവളയും വന്ന്ിങ്ങനെ ശെത്തി എടുക്കലുണ്ട്
ആ ആ
അങ്ങനെ അങ്ങനെ വെച്ചിട്ടും പിന്നെ വേണെങ്കിൽ എ ക കളർപ്പൊടി ആ വേണെങ്കിൽ ചേർക്കുമ്പിന്റെ പ പച്ചമുളക് ഞാന് അങ്ങനെ പോകിക്കാതെയും ഇതാക്കും ഒ എന്താ പറയാ പൊകിച്ചുകൊണ്ട ഉണ്ടാക്കും
അങ്ങനെ പോയിച്ചാലല്ലേ മന്തിന്റെ ഒരു രസം ഇണ്ടാവ
എനിക്ക് ചെലപ്പം പോഗിക്കണ പറ്റൂല എക്ക് ഓരോ മൂഡിനനുസരിച്ച ഇന്റെ
ആഹ് ആഹ് എ ഞാം പറീം അത് പോയീച്ചാ ല്ലെ ഒര് മന്തിന്റെ ഒര് രസണ്ടാവും.
ആ ചെലേ ആൾക്കാര്ക്കങ്ങനെ ഇന്റമ്മാക്കങ്ങനേണ് ഇന്റമ്മോയ്ക്കും ഇന്നെന്തേ എന്താപ്പര് ത് ല്ലല്ലോ ചൊയ വെര്ണി ല്ലല്ലോ എന്തര് പൊകന്റെര് മണം വര്ണില്ലല്ലോ പൊകന്റെ ചൊയ വെര് ന്റെമ്മാക്കങ്ങനെ അപ്പഞങ്ങലറീം ഏ പണ്ടത്തെ ആൾക്കാര്ക്ക് ത് പൊക ചൊയക്ക്ണ് ണ്ട്ന്ന് പർഞ്ഞിട്ട് ഭക്ഷണം കയി ക്കൂലേര്ന്നു ലേ അല്ലെ ചോറും ചോറൊക്കെ ത് പൊകേ ത് പൊകന്റൊര് മണം പൊകന്റെര് ചൊയന്നൊക്കെ പർഞ്ങ്ങാണ്ട് തുന്നൂലയ്ന്ന് ഇപ്
ആ ഇപ്പ അത് വേണം മന്തി കീ മന്തീന്ന് പറയ്ന്ന അതെന്നാ അത് ആഹ് കുയ്മന്തിന്ന് പറയുന്ന കുയീലിട്ട്ട്ട് കണലിട്ട്ട്ട് താക്കാണല്ലോ അതുപോലെ നമ്മളെന്തായാലും നമ്മള്ണ്ടാക്ക്യാ ണ്ടാ ആവൂല ന്നാലും മ് ന്നാലും ആ ഒര് ചൊയ വെര്ണങ്കി ൽ ലമ്മളാ ആ കരിട്ട്ട്ട്താക്കണം മ് ഞാന് കരി ഇതാണ് ചെര്ട്ട കത്തിച്ച്ട്ട്
ആ
അത്ട്ട്ട്ട് മ് പിന്നെ സൺഫ്ലവറോയിൽ ഒഴിച്ച് അങ്ങ് അടച്ചെക്കും.
ആ ഞങ്ങളും അങ്ങൻത്തന്നേണ് ചെലപ്പോ മറ്റേ കട്ട ക്കും
ആ ജാർക്കോള് ആ അത് വാങ്ങാന്
ആ അത് ആ അത് ഇവടെ കൊ എ എ ഇന്റെ ഇന്റെ വീട്ടില്ണ്ട് ഞാൻ അവ്ട്ന്ന് കൊറച്ച് ഇട്ത്ത്കൊണ്ട്രലാ. ന്റെ വീട്ടില് ഇന്റെഇക്കാക്കാരൊക്കെ വന്നാല് ഞങ്ങള് മീൻ ചുടും പിന്നെ ചിക്കൻ ചുടൂമ് ഒക്കെ ചെയ്യും മ് ഞങ്ങള് പൊർത്ത്ന്ന് കൊണ്ട്രാല ഒക്കെ ഞങ്ങള് വീട്ട്ല്ണ്ടാക്കലാ. അപ്പൊര് അങ്ങനെ ചാർക്കോള് ഒര്ചാക്കൊക്കെ വാങ്ങലാ.
ആ ആ അങ്ങനെ ആക്മ്പോ ണ്ടാഗേലോ അങ്ങനെ ഒന്നായിറ്റ് വാങ്യേച്ചാല് ഞമ്മക്ക് എപ്പളും എപ്പളും അങ്ങനെ എട്ക്കാലോ.
ആഹ് പിന്നെ ഞമ്മളീ കൊർച്ചൊക്കെ വാങ്ങണക്കാട്ടീം നല്ലത് ഞമ്മളൊര് ചാക്ക് വാങ്ങ്ണത് ബർ അത്ര പൈസൊന്നുല്ല ഏ ആഹ് നമ്മളീ ഈ കൊ കൊർച്ച് കൊർച്ച് ഇങ്ങനെ വാങ്ങ്ണേ പിന്നെ ഒര് ഒരഞ്ച് വെട്ടൊക്കെ വാങ്ങ്ണ പൈസേനെള്ളു ഒര് ചാക്ക് വാങ്ങാണെങ്കി
ആഹ് അങ്ങനെ വാങ്യേച്ചാല് നല്ലതാ മ് ഞങ്ങള് അതേമാതിരി പിന്നെ ഏ ന്താണ് ദന്നെ ദീനും പിന്നെ ദല്ലേ കോഴി ചൂടാനൊക്കെ മസാല പൊര്ട്ടീറ്റൊക്കെ ഞമ്മളെ മുറ്റത്ത് അങ്ങനെ പിന്നെ ഇതാണ് ചേരി ഇടൂല ഇതന്നെ ചെര്ട്ട ചെർട്ടന്നെ നല്ലോണം കത്തി
ആഹ് ആഹ് അങ്ങനീണ്ടാവും ങ്ങളെങ്ങനെ ണ്ടാക്കല് ഇങ്ങളവടെക് ങ്ങനെ തൊക്കെ ണ്ടാക്കല്
മന്തിക്കെ ണ്ടാക്കലോ ഞാന് മന്തി ണ്ടാക്കാന് പിന്നെ ഈ മന്തിന്റെ മസാലട്ടോ വാങ്ങല് ഞാ ന് മസാലണ്ടാക്കലില്ല. അപ മന്തി മ സാല വാങ്ങും പിന്നെ അയ്ല് ന്താണ് മുളക് പൊടി ഇതന്നെ കൊർച്ച് മഞ്ഞപ്പൊടി പിന്നെ ഈ മസാലീട്ട്ട്ട് പിന്നെ മാഗി ക്യൂബില്ലേ അത് നന്നായ്റ്റ് ആഹ് അത് നന്നായ്റ്റ് പൊടിച്ച്ട്ട് അയ്ല് ചേർത്തിട്ട് നല്ലോണം മിക്സ്സാക്കും സൺഫ്ലവറോയിലും ഒയ്ച്ചൊ ട്ക്കും പിന്നെ ഇൻജീമ്, വെളുത്തുള്ളി അതും നല്ലണ്ണം അരച്ച്ട്ട് അതും കൊർച്ച് അയ്ല് ചേർ ് നല്ലണ്ണം കളിക്കുള്ള നല്ലണം മിക്സ് ന കുറച്ച നേതാക്കിട്ട് അങ്ങനെ അടിച്ച വെക്കും അങ്ങെ പിന്നെ അതന്നെ കുക്കറിൽ വെച്ചിട്ട് ഒരു വിസില് ഞാനാ അടുപ്പിക്കൂ പിന്നെ എന്താക്കും ആ ആ ആ അങ്ങനെ വിസിലടുപ്പിക്കും പിന്നെ എന്താക്കും അത് പിന്നെ പുറത്തെടുത്തിട്ട് നമ്മള് ഒന്നുകൂടി ഒന്ന് പിന്നെ അല്ലാണ്ട് ഓവനൽ വെച്ചിട്ട് ഒന്ന് ഇതാക്കൂ പിന്നെ ചോറല്ലാണ്ട് എക്സ്ട്രാ നമ്മുടെ ഹാഫ് വേ ആവുമ്പോൾ ഊറ്റി വെക്കും
ആഹ ഞ ഊറ്റിയക്കും
അങ്ങനെ ഉറ്റേച്ചിട്ട് പിന്നെ രണ്ടും കൂടിയും ആ ഇതി ഉണ്ടാവൂല്ലേ എണ്ണയോ മസാലകളോ ഒക്കെ ഉള്ള അതിലേക്ക് ചോറിട്ടിട്ട് ആ ആ ഇവ പിന്നെ ഇല്ല പിന്നെ കുക്കറിലിട്ട് വിസിലടിക്കൂല അല്ലടിട്ട് ആ ഈ ബഓവനിൽ വെച്ച ആ ഒരു കോയിൻ അതും കൂടി എടുത്തിട്ട് ഇൻ്റെ മേലെ വെച്ചിട്ട് പിന്നെ ഒന്നൊന്ന് ചെർതായി ചെറിയ തീയിലാക്കിട്ട് വെച്ചിട്ട് നമ്മള് പിന്നെ ചർ കത്തിച്ചിട്ട് അതിന്റെ മേല എണ്ണ ഒഴിച്ചിട്ട് അങ്ങനെ ഇതാക്കും ഉം ഉം അന്ന് ചൂടാക്കിട്ടുണ്ട് അപ്പൊ ആതിൽ തന്നെ ആവി തന്നെ അങ് സെറ്റ ആവും ഉ ഉ അങ്ങനെ ആക്കല ആവുമ്പോ പിന്നെ രസം ഉണ്ടാലുണ്ട് പക്ഷെ നമ്മള് വാങ്ങുന്ന രസം ഉണ്ടാവല കേട്ടോന്താ ആ എന്നാലും എല്ലാവർക്കും ഇഷ്ടമാണ് എങ്ങനെ ഉണ്ടാക്കിയാല്
ഞമ്മൾ വാങ്ങ ഇത് തന്നെ കടെന്ന് തന്നെ പലതും ചെ നഞമ്മളിപ്പ അങ്ങനത്തൊന്നും ചേർക്കണില്ലല്ലോ നമ്മള് ല് നമ്മള ശരീരത്തിനൊന്നും കേട് വരാത്ത രീതിൽ ഞമ്മൾ ഉണ്ടാക്കി തിന്നണത് അത് കൊഴപ്പില്ല മറ്റേത് പല ഇത ചേർന്നിട്ടല്ലേ വരണതേ അപ്പൊ അതിന്റെതായ ടേസ്റ്റ് ഉണ്ടാകും അഭ്യസം കൂടും അതാണ് അവിടെ പ്രത്യേകതയ
പിന്നെ അതില്ലേ പിന്നെ എന്താണ് കാപ്സിക്കല്ലേ അത് ചെറുതായിട്ടായിയോ അതു പറയാൻ പട്ടോരാ അത്തു പിന്നെ മല്ലി ചെപ്പ് കൊറച്ച് പൊതീന ഉം അതും ചെറ്തായി ക്കെ അരിഞ്ഞിട്ടാട്ടോ അപ്പൊ ചിക്കന് ഇതാക്കുന്ന് പിന്നെ വെല്ല്യുളളി ഒന്നും ഇടലില്ല
ഏഹ് ഞങ്ങള് വല്ല്യുളളി ഇടും ഇഞ് ഇപ്പോ വല്ല്യുളളി ഇടാതിം ഇണ്ടാക്കും. പലേ ടൈപ്പിലും ഉണ്ടാക്കും. പക്ഷെ ഞങ്ങെളെന്താറ്യോ മൊളകുംപൊടിം മഞ്ഞപ്പൊടിയൊന്നും ഇടല്ല്ല്യട്ടോ.
ഇല്ലാ ഏഹ് കൊർ അത് കൊറച്ച് ട്ടോ കൊറച്ച് തോനെയൊന്നുല്ല കൊർ
ഇല്ല്യ ഞങ്ങ ഏഹ് ഞങ്ങള് തീരെ അത് തൊടീക്കൂല.
ഏഹ്
ഉം
കൊറച്ചൊന്ന് കളറ്ന് വാണ്ടി ട്ട് ഇതാക്കും അപ്പൊ ഒരു കളറ്ണ്ടായല്ലോ മഞ്ഞപ്പൊടിയൊന്നും ഇട്ടീലേ വെളുത്തണ്ട്ക്കും ഉള്ളിലായിട്ട് അത് തിരെ ഇഷ്ടല്ല വെളത്തണ്ട്ക്കുന്നത് നമ്മള് പൊറത്ത്ന്നാണെങ്കിലും ഈ ചിക്കൻ സിക്സ്റ്റി ഫൈവ് വരട്ടൊക്കെ വാങ്ങിക്കാണേ ഉള്ളില് വെള്ത്തോണ്ട്ക്കൂലേ ഉം അവ് തിന്നാൻ തോന്നൂല. ഈ നമ്മളാവുമ്പോ ചെറുതാ ആഹ് അതാണ് ഉം പിന്നെ അതൊക്കെ ന്ന്ച്ചാല് ചെറുതായിട്ട് അമ്മള് മ്മള് പൊരെല് ഇണ്ടാക്കുമ്പോ ചെറുതായിട്ട് പിന്നെ മുർച്ച്ട്ട്ട്ട് മസാല ഇട്ട് ഇതാക്കുമ്പോ ആ വേറൊരു രസാണല്ലോ.
ആതെ അതൊര് രസാ.
പിന്നെന്താ അപ്പൊ ഞാനയ്ന് ഇപ്പൊക്കി നെയ്ച്ചോറ് ഉണ്ടാക്കണോ പിന്നെ എന്തെങ്കിലും ഉപ്പേരിയും ആക്കിയാല് അതായിന്
ഇങ്ങള് നെയ്‌ച്ചോറ്ക്ക് ഉപ്പേരിണ്ടാക്കോ
കുക്കർലോ
നെയ്ച്ചോർന് ഉപ്പേരിണ്ടാ
ആഹ് ഉണ്ടാക്കും. കേബേജയിക്കണൊ.
ഞങ്ങള് വടെ ഉണ്ടാക്കൂല ട്ടോ.
ഏഹ്
ഞങ്ങൾ നെയ്ച്ചോറ്റ്ക്ക് പിന്നെ ഉള്ളി സുർക്ക ഉണ്ടാക്കും. ചമ്മന്തീം ഉണ്ടാക്കും പപ്പടം പൊരിക്കും. ഉം അല്ലെങ്കിൽ പിന്നെ ഞങ്ങള് ബീ ബീഫ് കറി ആണെങ്കിൽ ചി ചിക്കൻ പൊരിക്കും. ചിക്കൻ കറിയാണെങ്കിൽ ബീഫ് വരട്ടും.
ആഹ്
അങ്ങനെ ഇഞ്പ്പ ചെൽപ്പോ ഇഞ്ഞിപ്പച്ച് പൊരിച്ചതും വരറ്റിയതൊന്നും ഇല്ലെങ്കിലും ഞങ്ങള് ഉള്ളി, അച്ചാറ്, പിന്നെ ചമ്മന്തി, പപ്പടം പൊരിക്ക. ഉപ്പേരി ഇവിടെ ആരുണ്ടാ ക്കൂല. ഞങ്ങൾ ഇണ്ടാക്കൂല.
ഏഹ് കേബേജ് ഉണ്ടാക്കും ഞങ്ങള്. ഞങ്ങക്ക് നെയ്ച്ചോറ് ആണെങ്കില് കേബേജ് ഇപ്പേരിയും പപ്പടം പൊരിച്ചതും. പിന്നെ പറഞ്ഞോണം ചമ്മന്തീം ഇണ്ടാവും. പിന്നെ തൈര്. ആഹ് അതൊക്കെ തന്നെ. പിന്നെ ആഹ് ഓരോരോ ഇതാ
പറഞ്ഞോണം എർച്ചി വരറ്റിയതൂടി ഉണ്ടെങ്കില് പിന്നെ വിശേഷായി. ഏഹ് ആഹ് കോഴിക്കറിയോ അല്ലെങ്കിൽ എർച്ചി കറിയോ പിന്നെ വരട്ടിയതു കൂടി ആകുമ്പോ നല്ലെ
ഉം ഉംന്നാ എ എന്നാ ആയിക്കോട്ടെ ട്ടോ വിളിക്കാ.
ട്ടെ ശരി എന്നാ.